ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
അതാ എന്തുണ്ട് വിശേഷം ഹ് ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ എന്റെ റേഞ്ച് പോകുന്നുണ്ട്
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഹലോ
ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ആഹ് ആഹ് ആഹ് പിന്നെ വൈന്നേരത്തേക്ക് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞുവോ
അതെ ഇപ്പൊ രാത്രിക്കുള്ള ഭക്ഷണം നോക്കണം
ആഹ് ഓ ശരി ശരിയാ വീട്ടമ്മമാരായിക്കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാത്തിനും എപ്പോഴും ഒന്നിനും സമയം നമുക്ക് കിട്ടില്ലല്ലോ
അതെ അതെ നമ്മള് വീട്ടമ്മമാരെ അല്ലെങ്കി പിന്നെ ഒരു ജോലിയൊക്കെ നോക്കണം
അതെ സ്ത്രീകൾക്ക് സമത്വം വേണം സമത്വം വേണം നമ്മള് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് സമൂഹത്തിൽ പക്ഷെ അങ്ങനെ എല്ലാം പുരുഷ മേധാവിത്വ ആണല്ലോ ഇപ്പോൊ കൂടുതൽ കാണപ്പെടുന്നത്
അതെ അതെ സ്ത്രീകളെ എപ്പ എല്ലാരും സ്ത്രീകളെ ഒരു താായ്ന്ന നിലയിലാ കാണുന്നത്
അതെ ഏത് മേഖല എടുത്തു നോക്കിയാലും സ്ത്രീകൾക്ക് സമത്വ സമത്ത്ന്ന് പറയുകയാണെങ്കിലും ആരും പക്ഷെ അതിനൊരു ഒരു മുൻതൂക്കം കൊടുക്കുന്നില്ല
സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണണം എല്ലാം പിന്നെ പുരുഷന്മാരെ മുൻഗണന നൽകുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും സ്ത്രീകളെയും പരിഗണിക്കണം
അ അതെ
സ്ത്രീകളായതുക കൊണ്ട് വീട്ടിൽ ഒതുങ്ങി കൂടണം എന്നൊന്നും ഇല്ലോ
അതെ
പണ്ട് കാലം മുതലേ സ്ത്രീകള് അടിമപ്പണി പോലെ പിന്നെ ഭർത്താവ് ജോലിക്ക് പോവാണെങ്കിൽ സ്ത്രീകള് വീട്ടിലത്തെ മക്കളെയും നോക്കി അവിടുത്തെ പണിയെടുക്കാ ആ ഒരു നടപ്പ് പണ്ട് മുതലേ എങ്ങനെ കൊണ്ടുവന്നേ
അതെ അതാാണ്ിപ്പ പിന്തുടർന്ന് പിന്തുടർന്ന് നമുക്ക് ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് പിന്നെ പുതിയ തലമുറ പിന്നെയും അത്ന്ന് കൊച്ചക്ക മാറ്റി
മാറിയിട്ടുണ്ട് കാലം മാറിയത് ൊണ്ട് പണ്ടത്തെ ആ നടപ്പ് നമുക്ക് ഇപ്പൊ കാലത്ത് എടുത്താൽ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റൂല നമ്മുടെ വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടി വരും പണ്ടുള്ള ആളുകളെപ്പോലെ ഇപ്പത്ത ആളുകളെ കിട്ടൂലാലോ
അതെ അതെ ആരും ഒരു ഇപ്പൊ പണ്ട കാലത്തേക്കാളും നല്ല പോോലെ മാറ്റങ്ങൾ സ്ത്രീകൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുന്നോട്ട് എല്ലാവർക്കും നല്ല ഒരു എന്താ പറയുന്ന എല്ലാത്തിനും അവര്രു മുൻഗണന കൊടുത്തുകൊണ്ട് അവര് തന്നെ കോയം മുന്നോട്ട്
അവര് സ് തന്നെ സ്വയം പഠിച്ചത് നേടിയെടുക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ പുരുഷന്മാരായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസം നേടല് സ്ത്രീകൾ ഒരു പ്രായം എ എത്തി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു വിടും
അതൊരിക്കലും ചെയ്യരുത് സ്വന്തം കാലിൽ നിൽക്കാനൊ ഒരു ജോലിയ ആായ ശേഷം മാ
അതെ അതെ നമ്മള് ജീവി പിന്നെ കല്യാണം ഉച്ചിട്ടുള്ള ജീവിതം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റൂലാലോ നമ്മുക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു മാർഗം നമ്മൾ എപ്പോഴും കണ്ടെത്തണം ഇപ്പത്തെ കാലത്തൊക്കെ നമുക്ക് ജോലിയില്ലാാണ് നമ്മള ആർക്കും വില തന്നെ ഉണ്ടാവൂല അങ്ങനെ കാലഘട്ടാ പോയിക്കൊണ്ട് നിക്കുന്നത് നമ്മള കയ്ൽ സ്വന്തമായിട്ട് മറ്റൊരു പൈസ വേണം നമ്മടതന്ന് പറയാന
അതെ അതെ എപ്പോഴും പുരുഷന്മാരുടെ കയ്യിൽ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രണത മാറ്റിയെടുക്കണം
മാറ്റെടുക്കണം അതെ നമുക്കും ഉണ്ടാവല്ലോ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിയില്ലേ ബാക്കിയുള്ള ആളുകൾ നടത്തി തരുന്നതിന് നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടന്ന് വ പറ്റോ പണ്ടുള്ള ആള ഒരുപാട് അങ്ങനെ ചെയ്യലല്ലേ അവരുടെ ആഗ്രഹങ്ങൾ അവര് പുറത്ത് പറയാൻ പേടിച്ച്ു മിണ്ടാണ്ട് ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു ഇതല്ലേ കാണുന്നത്
അപ്പൊ അതിന്നൊക്കെ ഒരു ഒരുപാട് മാറ്റങ്ങള്ൾ നമുക്ക് നമ്മുടെ സാഹചര്യത്തില് നമ്മള് പണ്ട് കാലത്തൊക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാര് മാത്രം പുറത്തേക്ക് പോ ഇറങ്ങാൻ മാത്രം പാട
പാടുള്ളോ സ്ത്രീകൾക്ക് വണ്ടി ഓടി ിക്കാൻ പാടില്ല പുരുഷന്മാര് മാത്രം വണ്ടി ടിച്ച് പുറത്തു പോകുക സ്ത്രീകൾ അങ്ങനെ പോയാ സ്ത്രീകളെ ഭയങ്കര അത്ഭുതമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കാണുന്ന
ഉം വാഹനങ്ങൾ ഓടിക്കുന്നത് പോയിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും- പുരുഷന്മാർക്ക് നിഷേധിച്ചരു കാലമാണ് ആ - സ്ത്രീകൾ പോ പോകരുതെന്ന് നിഷ്കർഷിച്ച കാലമായിരുന്നു പണ്ടു കാലത്തുണ്ടായിരുന്നത്
അതെ അതെ അ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിക്ക് ഇപ്പോഴുള്ള സ്ത്രീകൾ ആരും അങ്ങനെ- നിൽക്കൂല ഇപ്പൊ അതിന്നൊക്കെ കൊറെ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ നിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാവുകയും ചെയ്യും
അതെ ഒരുപാട് നമുക്ക് എന്താണ് പറയുന്നെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം സ്ത്രീ സമത്വം സ്ത്രീ സുരക്ഷ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നമുക്ക് പകല് പോലെ തന്നെ രാത്- ഒത്തിരിയും നമുക്ക് സുരക്ഷിത്വമായിട്ട് നമുക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക്- നിർബന്ധമായിട്ട് നമുക്ക് സമൂഹ- ണം
അത് നിർബന്ധമായിട്ട് ഉള്ള ഒരു കാര്യവാ മറ്റു രാജ്യങ്ങള് ഉള്ള പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ആ ഒരു ഇത് വരണം നമുക്ക്- നമ്മള് സ്ത്രീകള് അതെ നമ്മള് സ്ത്രീകൾ ആയതുകൊണ്ട് - രാത്രി നമുക്ക് പുറത്ത് പോകാൻ പറ്റൂല നമ്മള് പേടിക്കണം അങ്ങനെയല്ല നമുക്കും ആ സ്വാതന്ത്ര്യം അതിന് നിയമങ്ങള് കൊണ്ടുവരണം നിയമങ്ങള് ശക്തി വേണം പുറത്ത് രാജ്യങ്ങളുള്ള നിയമങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം
തീർച്ചയായിട്ടും അത്തരം നിയമങ്ങൾ നമ്മക്ക് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും
അതെ
കുട്ടികൾക്കും നമുക്ക് സ്ത്രീകളെ സ്ത്രീകളിൽ മുതിർന്നവരും പ്രായമായിട്ടുള്ളവരും നമ്മളെ പോലുള്ള ആളുകളും യുവതികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു മേഖലയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് മൊത്തമായിട്ടും ഒരു ഇതുപോലെ സ്ത്രീ സുരക്ഷിതത്വം
ആ അതെ അ നിർബന്ധമായിട്ടും വേണ്ടി ക നമ്മള് പകല് മാത്രം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള ആ സംഭവം അതൊരു നീക്കം ചെയ്ത് കളയണം പകലും രാത്രിയും ഒരുപോലെ ആയിരിക്കണം മ റ്റു രാജ്യങ്ങളിലൊക്കെ കേരള പോലെ
അതെ അപ്പൊ നമുക്ക് അതിന്ന് ഒരുപാട് അത്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യ മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പകൽ പോലെ തന്നെ രാത്രിയിലും വളരെ സുരക്ഷിതമായി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്
അതെ അതെ അതെ അവർക്കിനനിയിപ്പോം മറ്റൊരു രാത്രി പകല ഒറ്റക്ക് അവരെ ഒറ്റക്ക് പോയാലോ അവരെ ആരോ തിരിഞ്ഞു നോക്കാനോ ഒന്നോ നമുക്ക് നമ്മളുത ഇഷ്ടത്തി നമുക്ക് പോകാം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുക്ക് തന്നെ നട നേടിയെടുക്കാം
ഇപ്പം നമ്മളാ ഒരു ഇതിലെ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് ഓരോ ഏ രാജ്യത്തിലെ നമുക്ക് മ ഇതിലെ അവസ്ഥകള് ഒക്കെ നമുക്ക് അറിഞ്ഞ ആ ഒരു ഇതിന് അടിസ്ഥാനത്തില് ഇപ്പൊ നമ്മള് ഓരോ രാജ്യങ്ങളിൽ നമ്മള് സന്ദർശി ക്കുമ്പോൾ നമ്മ ആ രാജ്യങ്ങളിലെ നിയമങ്ങൾ നമക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്
അതെ അതെ അതിലൊക്ക ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മടെ രാജ്യം
അതെ അതെ അതെ
നിയമങ്ങള് ഒരു ഹ് സ്ട്രിക്റ്റാക്കി കൊണ്ടുപോവുന്നില്ല. നിയമങ്ങള് ശക്തി കൊണ്ടുവരണല്ലോ അപ്പളല്ലേ നിയമം നമക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ ഇത് വെറുതെ പറയാ എന്നുള്ളൂ ഒരുപാട് കാലത്ത് സ്ത്രീകൾ ത്ത് മാറിട്ട്ണ്. എന്നാലും ഇനിയും ഒരുപാട് മാറാന്ണ്ട്.
അതെ അതെ ഇത്പ്പോ ഒരു പാട് മാറാനുണ്ട്
ക്ക്ള്ള ഒ ഒരേ ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും കൊടുക്കണം അവസരങ്ങള് ജോബ് ജോലികളായാലും പുരുഷന്മാരെ മുൻഗണന നൽകാതെ പ് സ്ത്രീകൾക്കും അതുപോലെ കൊടുക്കണം. ചെല ജോലികൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റൂല്ല അത് പുരുഷന്മാർക്കെ പറ്റു അതൊക്കെ ഒരു മൈന്റ് മെന്റാലിറ്റി അതൊക്കെ മാറ്റിയെടുക്കണം.
ആ ഒരു മാനസിക നില മാറ്റിയെടുക്കണം.
അതെയതെ നമ്മുടെ എല്ലാരെ നാട്ടിലും കണ്ട് വരുന്നതന്നാണ് ഇത്.
അതെ ഇപ്പൊ നമ്മക്ക് ഏ സമൂഹത്തിലെ ഇപ്പം ഇപ്പൊ പിന്നെ പണ്ടത്തെ കാലഘട്ടത്തിലെ പോലല്ലേ ഇപ്പൊ സ്ത്രീകളെല്ലാം വളരെ വളരെ ഏഹ് ന്ന് വിദ്യാഭ്യാസപരമായ് ട്ട് നല്ല പോലെ മ മുന്നോ മുന്നേറിട്ടുണ്ട് അപ്പ അ തുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്കുള്ള എസ് ത്രീകള് എല്ലാ മേഖലയിലെ എന്തിനാണ് നമ്മള് അധികം പറയ്ന്നത് നമ്മടെ ബഹിരാകാശത്തിക്ക് യാത്രയ്ത സുനിതാ വില്യംസിനെ പോലുള്ള വനിതകൾ നമ്മടെ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബഹുമാനമാണ്. നമുക്ക് അഭിമാനമാണല്ലോ
അതെ അതെ
ആ സുനിത വില്യംസെ, കൽപന ചൗള ഇവരൊ ക്കെ നമ്മടെ വനിതാ മെ ഗണത്തിൽ
നമ്മക്കൊരു അഭിമാനമാണ് ഓരൊ ക്കെ സ്ത്രീകൾക്ക് എന്തും പറ്റും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിള്ള ആളുകളുടെ മൈന്റില് അവരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്
ഇതില് എല്ലാത്തിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ സ്ത്രീകള്ടെ ഉന്നമനം അല്ലെങ്കിൽ സ് ത്രീ സുരക്ഷിതത്വം അല്ലെങ്കിൽ സ് എല്ലാം സ്ത്രീകളെ സംബന് ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്കും ഞ് എന്റെ അഭിപ്രായത്തിൽ ഞാനൊരഭിപ്രായം ഞാന് പറയാണെന്നുണ്ടെങ്കിൽ ന്ന് ഇ ഇ ഇപ്പോൾ ഏഹ് നമ്മക്ക് നമ്മക്ക് സ്ത്രീകൾക്ക് വനിതകൾ ക്ക് എല്ലാ മേഖലേലും നമ്മ ക്ക്കഴിവ് തെളിയിക്കാൻ പറ്റും മെന്നുള്ളത് നു നൂറ്ശ തമാനം സത്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ എന്റെ അഭിപ്രായ ത്തിൽ ഒരേ ഒരു കാര്യം കൊണ്ടാണ് നമ്മള് ഈ സ്ത്രീകളെല്ലാവരും പി പിന്നോക്കം അല്ലെങ്കിൽ ഈ പുറകോട്ട് വരാൻ കാരണം നമ്മൾക്ക് അ നം നമു ക്കു ആ ഉ ആ ഉണ്ടാ നമക്ക് ഒരേ ഒരു പ്രശ്‌നം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ സമൂഹത്തിലെ പുരുഷന്മാരുടെ അവരുടെ ഒരു അ വ അവ അവർ ന മുക്കൊരു പരിഗണനയോ അല്ലെങ്കിൽ അവർ നമു ഒരു ഒരു വിലയോ കൽപ്പി ക്കാത്ത കാലത്തോളം നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് മുന്നേറാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാനോ നമുക്കൊരു സാധിക്കില്ല ഇവരുടെ ഇവരുടെ ഒരു ഒരു അതിന് പറയുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു വില അല്ലെങ്കിൽ അവർ തരുന്ന നമുക്ക് അതിനു തരുന്ന ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ വില അത് ത്ത് ഉള്ള കാലത്തോളം മാത്രമേ ന മുക്ക് സമൂഹത്തിൽ ഇത് തരാത്ത കാലത്തോളം
എപ്പളും സ്ത്രീകളെ എല്ലാ സ്ഥലത്താലും അവർ സ്ഥാ കത്തി കാണുന്നു നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക് നമ നമുക്ക് അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടണെ അവരുടെ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് വേണം.
അപ്പൊ അവർക്കരു ധാരണയു നമുക്കൊന്നിനും സാധിക്കില്ല നമുക്ക്
അതെ ആ ഒരു ആ ഒരു മ മൈൻഡാണ് അവര് മാറ്റേണ്ടിയത്. സ്ത്രീകള് സ്ത്രീകളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല സ്ത്രീ സ്ത്രീകളുടെ സ്ത്രീകൾ മെല്ലെ സംസാരിക്കണം അങ്ങനെയുള്ള പല പല ചിന്താഗതികളാണ് അവരുടെ മൈൻഡില്. എന്നാ ഓക്കെ.
ഔ ഹൈ